ഹലോ എന്താ വർത്ഥാനൊ
ആ നല്ല വർത്താനം തന്നെ
ഒരു വിവരല്ലല്ലോ പിന്നെ അങ്ങിട്ട് വിളിച്ചാ എന്ത് ഇപ്പ തോന്നിപ്പ അങ്ങോട്ട് വിളിക്കാനേ അങ്ങിട്ട് വിളിച്ചാ ഫോണ എടുക്കൂല ഭയങ്കര ബിസി
ആഹ ഇപ്പൊ കൊറ ആയിട്ട് തിരക്കെനു ഓരോരോ കാര്യങ്ങളായിട്ടേ ഞാൻ ഇന്നലെ മീഞ്ഞാനറ്റീ വിളിച്ച ഞാൻ കണ്ടണ്ട് മിസ് മിസ്കള് കണ്ട് തിരിച്ച് വിളിക്കണം വിചാരിച് ഞാനങ്ങനെ മറന്ന് പിന്നെ എപ്പോഴാണ് ഓർമ്മ വന്നട്ട എടുക്കാൻ പോയില്ല എപ്പഴാ ഓർമ്മ വന്നത്
അ കഴിഞ്ഞീന്നൊക്കെ മറന്നീല്ലേ സ്കൂള് പോയിന്നന്നൊക്കെ നമ്മള എന്തേന്നു ഹ ഹ റബേ അങ്ങ നമ്മള് സ്കൂള പോകുമ്പോളൊക്കെ എന്ത് രസല്ല കാലയങ്ങളായിരുന്നുലേ
അതന്നെ അതന്നെ അതൊക്കെ ഇപ്പൊ ഒരു കാലം
ഉം അതൊക്കെ ആലോചിക്കുമോ സങ്കടം വരും.
ഇപ്പൊ എന്താ കൊറേ ആയിട്ട് ഗ്രൂപ്പിലും കാണ
ഇ ഇല്ല ഞാന് എന്താ എന്റെ ഫോണ ഒന്ന് കേട് വന്ന് അതിൻ്റെ അടിയിലേ.
നമ്പറൊക്കെ പോയിണ്ടാവും ഇല്ല ഗ്രൂപ്പൊക്കെ പോയോ?
നമ്പറൊക്കെ പോയിട്ട്
ഇപ്പ ഈയ് ഇല്ലേ എന്നാ ഞാൻ നിന്നെ ആഡ് ചെയ്യണ്ട് ഗ്രൂപ്പില് ആഡ് ചെയ്യണ്ട് ഈയ് ഇപ്പ ഇല്ലേ ഗ്രൂപ്പില്?
ആ ഉണ്ടായി ഗ്രൂപ്പിലുണ്ടായി.
ഗ്രൂപ്പിൽ ഇണ്ടല്ലേ ആ ആ. എന്നിട്ട്ന്താ ചെയ്യ ഇപ്പ ഗൂപ്പ കാണില്ല മെസ്സേജ് ഒന്നും കാണലില്ലല്ലോ.
ആ ഉണ്ടേ അതനിക്ക് എന്താ ഞാനൻ എന്താ ഞാനൻ ഒന്നിക്കും അങ്ങനെ എന്തായാല ഞാൻ പറഞ്ഞില്ലേ ഇപ്പ എന്റെ ഫോണ് കേടന്നോണ്ട് എല്ലാരും നമ്പറായിട്ടാ കാണിക്കണതേ.
ആ പേര് കാണിക്കണ്ടാവൂലേല്ലേ.
ന്താന്നന്ന അറിയില്ല അങ്ങനെ പ പിന്നെ ഓരോ പണിയും തിരക്കും രാവിലെ സ്കൂൾ തിരക്ക് തുടങ്ങിയാ പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ പണിയാളഞ്ഞല്ലേമ്മമക്ക്.
ആ അതന്നെ അതന്നെ.
ആ പിന്നെ ഒഴിവ് കിട്ടണ്ടേ സത്യം പറഞ്ഞ. ടൈമന്നെ ഈ ഈ മണിക്കൂർ നമുക്ക് തികയാത്ത പോലെയാണ്. കാട്ടി കൂട്ടണ്ടാ. ആന്നെ ആയിക്കൂടെ എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞാൽ പറയും വേണ്ട. നമ്മളൊരു എന്തിന്യങ്ക ഫോണ മക്കോ എന്തുമേലോ അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ഇന്നിപ്പോ ഞാൻ ചക്കമ്മ കുറച്ച് ചേരം മെനക്കെട്ടു ചക്ക കൂട്ടു ചക്കായാലോ ആ ചേരം ചക്ക അപ്പൊ ഞാനെന്ത് ചെയന്നോ ഈ എന്താ അല്ലേ അത് പഴുത്തതല്ലേ പച്ചയാണ് നല്ല കൂട്ടാനൊക്കെ വെക്കാൻ പറ്റി നല്ല ചക്കയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തന്നോ അതും എന്താ ഈ കുറച്ച് എന്താ പറിച്ചിട്ട് എന്താ ഫ്രിഡ്ജിൽ പഴക്കണ്ടല്ലോ. ഇനി ഒരു പത്ത് ദീസൊക്കെ കഴിഞ്ഞട്ടൊക്കെ ആ പത്ത് ദിവസൊക്കെ കഴിഞ്ഞിട്ട് നമ്മക്ക് വെക്കണ
വർത്തക്കൂലേ?
ആഹ് അങ്ങനെ ചെയ്യൂല ഞാന് അങ്ങനെ ഞാൻ എന്താ ഈ തേങ്ങ അരച്ചിട്ടൊക്കെ കൂട്ടാൻ വെക്കൂലെ? അതില് ആ നമ്മള് എന്താ എന്ത കുക്കറലൊക്കെ ഇട്ടിറ്റ് നല്ല ഇതില് വെക്കോലോ ടേസ്റ്റില് ഒക്കെ ആ ആ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ല രസണ്ടാവും അടിപൊളിയ കരം ഉം അത് തോന ഉണ്ടാക്കാൻ പറ്റൂലട്ടോ.
ന്നും വേണ്ട ചോറൊന്നും വേണ്ട അത് മാത്രം കഴിക്കാൻ നല്ല രസമാണ്.
ഇപ്പൊ സംഭവം ചുരുക്കി പറഞ്ഞാ ഞാന ഇപ്പ ചെയ്തൂന്ന പറയണേ ഞാനിപ്പോ രണ്ട് മൂന്നു മാസമായിട്ട് ചെയ്തിട്ടില്ല. വെച്ചിട്ട തന്നെല്ല അങ്ങനെത്ത ഇന്ന ഇപ്പോ കിട്ടിയപ്പോ എല്ലാരും പറഞ്ഞു അയൽവാസികളൊക്കെ പറഞ്ഞു നല്ല ചക്കയാണ് കുറച്ച് കൂടെ ത ആ നല്ല പൊടല്ല ഉ ഇല്ലട്ടോ അങ്ങനത്തെ പ്രശ്നേയില്ല. ചക്കക്ക് എന്താ പറ്റിക്കണ നല്ല ഇതിന് ഈ ഇതിനില്ല ഈ ചില ചക്ക ക്കെ ഉണ്ടായിണ്ട പക്ഷെ ഈ ചക്കൊരു അങ്ങനത്തെ ഒരു വിഷയല്ല. ആ അതൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടാ ഞാനൻ ഇമക്കൊന്നന്ന് പോവാരുന്ന അപ്പൊ പിന്നെ പിന്നെ ചൂടല്ലരുന്നു പിന്നെ ഈ ചൂട കാലത്തൊന്ന് നമക്ക് ശരിയാവൂലല്ലോ. അല്ലെങ്കിൽ തന്നെ ഓരോ അസുഖങ്ങളല്ലേ അപ്പൊ അപ്പൊ പിന്നെ അതിന്മക്ക് തിന്നില്ല പിന്നെ പെയ്തപ്പോ ഞാനി എന്നാ എന്താ കിട്ടിയ കുഴപ്പമില്ലാന്ന് ങ്ങാൻ തോന്നി. അപ്പൊ പിന്നെ എന്താ മുറിച്ച് ശരിയാക്കി ചോള പറിച്ചിട്ട് ഫ്രഡ്ജിക്കണ്ട് വച്ചാക്കെ എന്താ പഴക്കൂലല്ലോ.
ആഹ് ഹാ അതന്നെതന്നെ പറച്ച് നമ്മള് നമ്മ മുറിച്ച്ച്ചാ അത് പഴുത്ത് പുളിപ്പിടിക്കും പിറ്റേസപ്പേരി കാ
ആഹ് ന്നിട്ട് ഞാനെന്തേയ്തീന്നോ ഞാന് ലേസം ഞാനും പ്പൊ രണ്ട് കുട്ട്യാളല്ലേ ഒള്ളു അപ്പ ഞാൻ ലേസട്ത്ത് വെച്ചു ട്ടോ വെച്ചപ്പോത് ഭയന് യങ്കര വ് ന്താ കലങ്ങി നല്ല ബെന്ദ്ക്കട്ടോ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ അയില് ഞാനെന്തെയ് തു ഓ അതാണ് വെക്ക് ൻ്റെ ബാക്കിംകൂടിങ്ങ്ട് ചൊള പറിച്ചിട്ട് വ്ന്താ എന്താ ആ കവറിൽ കെട്ടിട്ട് ഒറ്റ ഫ്രിഡ്ജി ഇതൊക്കെ നേരായിന്നണ്ടപ്പോ അല്ല ക്ഷേയിന്ന് ണ്ടാക്കൂല അ ഇന്ഞ്ചി പത്തീസ്ത്തിനില്ലട്ടോ പത്തീസ്ത്തിന്ല്ലാ ആ ഇന്നത്തൊക്കെ തെയിഞ്ഞ്ക്ക് ഇത് നല്ലതാണെന്ന് കണ്ടപ്പളെയ് നല്ല ചകേണെന്ന് കണ്ടപ്പോ നമുക്ക് ഈ ചിലത് ഒരു ദിവസം ആ ചിലപ്പം നമ്മള് വെക്കും വെച്ചാ കാണങ്ങനെ ക ഒരു കടുവേനെ എന്തൊരു വേവാത്ത പോലെ ഏഹ് അപ്പൊ അതൊരു രസം തോന്നൂല്ല ആ അപ്പൊ അപ്പോമ്മക്ക് ഞാന് അന്ന് നമ്മൾ പ്രിയപ്പെട്ട ഒരീസം വെച്ചപ്പണ്ട് ആകെ അങ്ങനെയ് അപ്പൊ എ എന്താ ങ്ങനെ ഒടച്ചിട്ടും ഒടയുണുല്ല അപ്പൊ അന്നാണ്ട് മാറ്റ്യച്ചതാ പിന്നെ ഞാനയ്മക്ക് പോയ്ട്ടില്ല പിന്നെ ഇത് കേട്ടപ്പോ ഞാനിപ്പോ ഒന്ന് ശരി നോക്കിയതാ അപ്പൊ ഇൻ്റെ ക്ക് കഴിക്കാത്ത കുട്ടി കുട്ട്യാളടക്കം നല്ല രസം ണ്ട്ഇമ്മച്യേ ന്നറഞ്ഞിട്ട് തിന്നണ് ണ്ട് അപ്പ പിന്നെഒര് സന്തോഷമായി മ്മ് എന്തക്ക ഏ ന്താറിയോ അങ്ങനെ തൊള്ളകൊയ് വില്ലാതെ പറയാന്നല്ലാതെ അൻ് അൻ്റെ വാർത്താനെന്ദാന്ന്ട്ട്
ആഹ് നല്ല വർത്താനം തന്നെ എന്തപ്പോ കൊറേ ആയിട്ട അന്റെ നമ്പർ പോയിട്ടേ ന്നിട്ടിപ്പഴാണ് ഇന്നലേണ് നമ്പർ കിട്ടിയേത് പിന്നെ ഞാന്പ്പ ടിച്ചപ്പൊ യിട്ക്ണുല്ല അപപിന്നെ ഞാന് പിന്നെ അ ആരാമനസ്സിലായിട്ടുണ്ടാവൂലലേ
മാ അല്ലെ അല്ലെങ്കിലും കോള് വന്നാ ഞാന്ട്ക്കല്ണ്ട്ട്ടോ പക്ഷെ ഇവിടെ എന്താന്നോ ഈ മഴിം തൊക്കെയി ക്കെട്ടേയ് ഇടി മഴിം ഇടി പൊട്ടില്ല കാറ്റും മഴക്കേർന്നു അപ്പൊ ഈ വൈഫൈ ആണ് ഞാൻ ഇവിടെ വെച്ചക്ക്ണതെയ് അപ്പൊ ഈ വൈഫൈ എന്തെയ്യുന്നോ കട്ടാവു
കട്ടവുമ്പോ മനസ്സിലാ ആ
യേ ഈ എൻന്താ കറന്റ് പോ പോണയ്ന്റെ മുന്നേ വൈഫ് ഫൈ പോയിട്ടുണ്ടാവും കാറ്റടികെ എന്തെലും അടിച്ചാ ഉം അപ്പമ്മ ക്ക് ഒരു ബന്ധം ണ്ടാവൂലട്ടോ ഇവിടേണേണെങ്കി റേഞ്ച്ന്നറിഞ്ഞ സമ്പവല്ലാ
ആ ഫോണില് കേറ്റ് പൈസ റ്റൂലേ
ഫോണില് പൈസ കേറ്റിയത് ഇപ്പൊ ഇൻന്തകാ എന്താ ഏ സംഭവംന്താന്ന് റഞ്ഞാല് നെറ്റ് വേം കയ്യും ഫോണ്ത്തെ കോളയ്യേണ്ടത് അവിടെ കിടക്ണ്ടാവും കോളിയ്യണ്ടത് സാധാ കോളിയ്യണ്ടത്
റീചർജ് ചെയ്യണ്ടാവും അല്ലേ
ആഹ് അത് അപ്പൊ കൊ പുറത്ത്ക്ക് ഇറങ്ങുമ്പോ ന്ത്യ്യുന്നറിയോ ഒരു ദിവസത്തിനൊക്കെ റീചാർജെയ്യും ഹേ അങ്ങനൊക്കെ തട്ടിപ്പോണ്ട ക്ക് ങ്ങനെ മുട്ടി മുട്ടി പോണ് ണ്ട് ആഹ് വൈഫൈക്കും വേണൊരു അഞ്ഞൂറ്പ്യ കൊടുക്കാണ്ട് പിന്നെ നമ്മള് പുറത്തക്ക് ഇറങ്ങുമ്പോ വേറെ ഇപ്പൊ ചെറിയ റീചാർജ് ഒന്നുല്ലേയ് മുന്നൂറ്റയ്ബിലൊന്നും കുര്
ആ കൊറഞ്ഞ ആദ്യൊക്കെ ണ്ടായിരുന്നു നൂറ് നൂറ്റയ്
ഇപ്പൊ ഏതിനാ ഒക്കേനും വെല കൂട്ടിക്കാ പ്പൊ അടിപൊളി കാലാണ്പ്പൊ പൈസങ്ങട്ടേറുമ്പോ പ്രചരണം ഇല്ലല്ല എല്ലോ സാധനങ്ങക്കു വെല കൂടി കപ്പോ പൊന്നും ഒര് ഒന്നും ഒരു പാലടക്കം ന്താണ് ആയിറ്റ
അയ്ന് നമ്മുകൈ പിന്നെ ഈ വൈഫൈ ഉണ്ടാവുമ്പോ ഈ റീചാർജ് രണ്ട് ണ്ടും കൂടി മൊതലാവൂല
ഏയ് ഇല്ല ഒരിക്കലും മുതലാവൂലേ നല്ല പണിയാണ് അത് എന്താന്ന് പറഞ്ഞാല് ഇ നമ്മുക്ക് പുറത്തേക്ക് ഇഞ്ഞോ ഞമ്മള് പുറത്തേക്ക് ഇറങ്ങൂലാന്ന് കേട്ടിയ ഇറക്കം തന്നെക്ക അപ്പൊ തോന്നൂറ അ വൈഫൈ അല്ലേ വേണ്ട പുറത്ത കറുമ്പ പോലെ ക കയറ്റിന്ന് വേണ്ടത്.
ഒരു രണ്ട് ജീബി ഒക്കെ ഉണ്ടാവോ എത്ര പെട്ടെന്നാ തീര്യാ-
ആ തീരുവായിരുന്നു. എത്ര വേ പിന്നെക്കെ കോള് അതിനിപ്പ ഞാന് ചെയ്യല് എന്നും. ഏ പിന്നെ എന്താന്നോ കറന്റ്ഒക്കെ പോകുമ്പോ വൈഫൈയും കാര്യങ്ങളൊക്കെ പോകുമ്പോ മ്പോളൊക്കെ വിട്ടിലിങ്ങനെബോറടിച്ചു നിൽക്കുമ്പോ സാധാ കോൾ വിളി
അപ്പൊ ഇൻവെർട്ടർ കണ കണക്ഷൻ കൊടുക്കാരുന്നില്ലേ? എന്നാ പിന്നെ പോവുലല്ലോ. ആഇൻവെട്ടർഇല്ലിയ അല്ലേ? ആ ഇവിടെ അങ്ങനെ അങ്ങോട്ട് കൊടുത്തിക കാരണം കറണ്ട് പോയാലും പ്രശ്നം ഇല്ല.
ആ ഇല്ലല്ലേ ആ സംഭവം എന്ത ഒക്കെ കൊടുക്ക അതിനില്ല കപ്പാ ഇതക്കെല്ല തന്നെയാണ് സംഭവം എന്ത ഏത് കൊടുക്ക നമ്മ വൈഫൈ കൊടുക്ക ഇൻവേർട്ടർ കൊടുക്ക ഒക്കെ ചെയ്യാ പക്ഷെ ഇത് അതിന് ഇവിടെ സാധനമില്ല. അങ്ങനെയൊക്കെ- ഒക്കെ ശരിയാകുന്നു പറയും. എല്ലായിനും ഉണ്ടല്ലോ സമയം.
അത് തന്നെ കുട്ടികളൊക്കെ ഉറങ്ങിയോ?
ആ കുട്ടികള് ഇതാ മോള് ഉറങ്ങിയിട്ടില്ല. ഓള് ടി വി കുറച്ച് നേരം കാണട്ടെ പറഞ്ഞിട്ട് ന ബാപ്പച്ചി കുളിക്കുമ്പത്തേക്കിന് വേഗം വന്തട്ട ആ ആരാണ്? മോളുവോ. നേരം വെളുത്താ എണിക്കൂല അത് തന്നെ.
ആ
ഉം. എന്താ ഫോണിലങ്ങനെ ടിവിയിലോ ഫോണിലോ അങ്ങനെ കളിക്ക ണെങ്കിൽ എത്ര സമയാലും നമ്മള് പിടിച്ചന് വാങ്ങന്നല്ലാതെ അതെ നേരംവെളുത്തതൊന്നുഓന റിയില്ലേ?
ഇനിപ്പോ സ്കൂള ഇല്ലാത്ത ദിവസം നോക്കിയ നേരത്തെ നീക്കും അതിന് വേണ്ടി സ്കൂളുള്ളദിവസം വിളിച്ചു വിളി
ഏയ് എന്റമ്മോ അപ്പൊണ്ടാവും നമ്മളൊരു പിരാന്ത്
മദ്രസയിൽ പോണില്ലേ മോള്? മദ്രസെ പോണില്ലേ
മദ്രസ ഇത് സ്കൂളിലാണേ അ അതാണ് ഇപ്പ ആകെയുള്ളത് സ്കൂൾക്ക് ഏഴരക്ക് പോയാൽ മതി എട്ട എട്ട എട്ടേ കാലിനാണ് എട്ടേമുക്കാലിക്കൊക്കെസ്കൂൾ കൂടുക. അപ്പൊ സ്കൂള് മദ്രസഒക്കെ ഒന്നിലാ. ആ അത് തന്നെയാണ് ഒന്നിലാണ്. അതുകൊണ്ടിപ്പോ ഒന്നും അറിയണ്ടാ. ഇല്ല ഇല്ല വേറെ മദ്രസ പോണില്ല. പോകണമെങ്കിൽ പോവു വൊക്കെചെയ്യാം. പക്ഷെ ഇവിടെ അടുത്തില്ല കുറച്ചങ്ങ വിട്ട് ട്ടാണേ. കൊണ്ടാക്കി കൊടുക്കാനും ആ പിന്നെ സമയം സ്കൂൾ ബസ്സിന്റെ ഇതിന്റെ സമയം ശരിയല്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാനങ്ങ് മദ്രസ ല് എങ്ങനെയെങ്കിലൊക്കെ ആക്കി ഇതാക്കിന്ന് അപ്പ അതൊന്നു ശരിയാവൂല. അതിന് പറ്റിയ ആൾക്കാര് തന്നെ വേഗം പാ എക്ക നടക്കാനൊക്കെ കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും അപ്പാ പിന്നെ സ്കൂൾബസ് പോകും. പിന്നെ കൊണ്ടാക്കാനൊക്കെ ആളുണ്ടങ്കി തെറ്റില്ല എന്താത് അത് നമ്മളെ ഈ പെണ്ണുങ്ങളൊന്നും നടക്കൂല. അതാണെങ്കിൽ റോട്ടികൂടെ എന്താന്ന വണ്ടിയള് ഭയങ്കര വണ്ടി തിരക്കിയക്കാരം ആ നായ്ക്കളും പന്നികളും അതിലേറെയുണ്ട്. ഞങ്ങളെ ഭാഗത്ത് പന്നികളും ഉണ്ട്.
ആ രാവിലെ പേടിയാണ് കുട്ടികൾ മദ്രസ
പിന്നെന്താ പേട പേടി ഉണ്ടോന്നോ? വെറും
കുറച്ചൊക്കെ അകലൊണെങ്കില് പറയും വേണ്ട പോയി വരും ഞാനൊക്കെ അവിടെ പോയി വിളി
ആ അയന്നേ പറഞ്ഞത് അത് കാണ പിന്നെ കൊറെ കുട്ടികൾ ഉണ്ടെങ്കി തെറ്റില്ല ഇവ കുട്ടികളൊക്കെണ്ട്ട്ടോ കുട്ടികൾ പലയ സമയത്താണ് എന്താ നമ്മള കെരുതിയ സമയത്തല്ല എങ്ങനെയെന്നാ ഒരാൾക്ക് പകലാണെങ്കിൽ ഒരാൾക്ക് വൈുന്നേരം അങ്ങനെ പലേ സമയത്താണ് നമ്മള അടു ത്തിലെ കുട്ടികൾക്ക് ആ രണ്ടു നേരം ആകുമ്പോളേ അപ്പൊ കുട്ടികളെ കിട്ടിക്കൊളന്നില്ല ആ അതാാണ് പിന്നെ നീ മോന ഞ്ഞി ആക്കണം അവന് എന്താ ആൺകുട്ടികളല്ലേ ആൺകട്ടികള് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞൽ ഓടി പോക ഇതാവും ഒക്കെ ചെയ്തോളും
ഞാൻ എന്റെ കുട്ടി ഒന്നാന്ക്കൻ ഞാൻ വിളിക്കണ്ടിട്ട അനിക്ക്
ആ ആയിക്കോട്ടെ എന്നാ വേ ഒഴിവു അനുസരിച്ച് വിളിക്കോണ്ടട്ടോ ആ ശരി എന്നാ ഉം ശരി